എവിടെ.
അലോ.
ആഹ് നമസ്കാരം എവിടെ.
ഇവിടെയുണ്ട്.
ആഹ് എന്തെല്ലാം വിശേഷം മോളൂ?
നല്ല വിശേഷം സുഖായിട്ടിരിക്ക്ണു. എന്താ അവ്ടുത്തെ വിശേഷൊക്കെ.
ഓഹ് സുഖായിട്ട് ഇരിക്ക്ന്ന്. നല്ല തണ്പ്പാണ്. തണുപ്പില് പൊതപ്പെല്ലാം പൊതച്ചി ങ്ങനെ ഇരുന്ന് നിന്നെ വിളിക്കാന്ന് കരുതിയിര്ന്നതാ.
അയ് ശെരി മയൊക്കെ ഇണ്ടാ അവ്ടെ?
ഓഹ് ഉവ്വേ ഉവ് ഉവ്വേ ‌ ഉം. എന്താണ് കാപ്പിക്ക് പലഹാരം?
പല ആരം ഇപ്പോ ഫുഡയിച്ച് ഇരിക്കപ്പൊ
അതെല്ലേ
ഉം ഉം.
ക്ലാസൊക്കെ എങ്ങനെ പോവുന്നു?
അങ്ങനെ പോകുന്നു കൊഴപ്പൊന്നുല്ല കോളേജിലാണ്.
ഉം ഉം. അടിപൊളിയായിട്ട് പോവുന്നുല്ലേ കോളേജിൽ ഇനിയൊരു പാർ കുട്ട്യോക്കെണ്ടല്ലോ ഞാൻ വര്ന്ന്ണ്ട് ട്ടോ.
ആഹ് ആഹ് ഓക്
നീ വിളിച്ചതല്ലേന്നെ ഞാന്നെന്തായാലും വെര ണം വന്നില്ലെങ്കി കൂട്ടേയില്ല എന്തൊരു കുറുമ്പായിരുന്നു നിനക്ക്.
അത് കാരണം ഇനിയ കുറുമ്പൊന്നും വേ. ണ്ട അതിനിനി വന്നതേ ഉള്ളു. വരാട്ടോ എന്താ എന്ത് പ്രോഗ്രാമിനാ ഉള്ളേ മോള്.
ഞാന് എന്താ ഗ്രൂപ്സോങ്ങിന്.
ആഹ് ആഹ്. ആഹ് ഓക്കെ ഓക്കെ ആ നമുക്കൊന്ന് തകർക്കാം.
ആഹ് അയിക്കോട്ടെ എന്തായാലും വരണ് ട്ടോ.
ഓഹ് വരും വരും വരും. അന്ന് തന്നെ നിന്റെ കുറുമ്പ് മാറ്റിയെട്ക്കാനേ. അന്ന് തന്നെ നിന്റെ കുറുമ്പ് മാറ്റിയെടുക്കാൻ ഞാൻ എന്തുമാത്രം സാധനങ്ങളാ വാങ്ങിച്ചന്നിരിക്കണേ. ഇനിയ സാധനം. ങ്ങളൊന്ന് വാങ്ങിത്തരണ്ടല്ലോ നേരിട്ടങ്ങ് വന്നാ മതിയല്ലോ.
ആഹ് ആഹ് വന്നാ മതി.
അതെ അനൂപൊക്കെ എന്താ എടുക്കുന്നെ.
എന്ത്.
അനൂപ് എന്താ ചെയ്യുന്നേ അനൂപ് അനൂപ് സോങ്ങിനാണോ. അല്ലെങ്കില് വേറെ വല്ല കോമ്പിറ്റെഷനും ഒണ്ടോ?
അവനെന്ത് ചെയ്യേന്ന് എനക്കിറിയില്ല.
ആണ് ല്ലെ എല്ലരും ഡാൻസ് ആവാനാണ് സാധ്യത കഴിഞ്ഞ തവണ ഒക്കെ പ്രോഗ്രാമിന് അങ്ങനെയാണല്ലൊ ഉം ആഹ് അവരുടെ പിന്നെ ടീംസിൻ്റെത് കാണാൻ തന്നെ പ്ര ടീച്ചേഴ്സും എല്ലാരും പറയാറുണ്ടല്ലോ
ആഹ് അവരെന്തോരു വലിയരു സംഭവം അറക്ക്ണ്ട് പറയിണ്ട്
അതേ വെറൈറ്റി ഉണ്ടാവും നമ്മളെ ആര് അറിയിക്കാതെരിക്കും ആരിഅറിയിക്കാതെ അത് ചെയ്യും ഉം എന്തായാലും നമുക്ക് കാണാലോ പ്രോഗ്രാം അടുത്തല്ലോ അതെ അതെ ഉമ്മച്ചി വരുവോ
ആഹ് ഉമ്മ വരും ഉമ്മ വരും
ഉം ഉം ഉമ്മച്ചി വരിയാണെങ്കിൽ ഞാനും ഉമ്മച്ചിം ഒരുമിച്ച്
ആഹ് ആയിക്കൂട്ടെ ഞാൻ ഉമ്മാനോട് വിളിക്കാൻ പറയാ
ആഹ് ശരി ശരി എന്നാൽ എന്താന്നറിയോ ഞാനല്ലോ ഡ്രൈവ് ചെയ്യുന്നേ
ആഹ് ആഹ്
അപ്പ ആ എന്റെ കാർ ഏതായാലും ഫ്രീ ആയിട്ട് വരിയാണ് അപ്പ എന്തായാലും അവരും കൂടെ കൊ കൊണ്ട് വരാ ആൻ്റെ ഉമ്മച്ചി ഏതായാലും ഡ്രൈവ് ചെയ്ത് ഉമ്മച്ചി ബുദ്ധിമുട്ട് ആരെങ്കിലും ഒരാൾ ഡ്രൈവ് ചെയ്താൽമതിയല്ലോ
മതിമതി
ഞാറിയാതെ അപ്പം പ്രത്യേകം പറയണോട്ടോ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം
ആഹ് ആഹ് ഓക്കെ എന്ത് ചേച്ചിന്റെ മക്കളൊക്കെ എന്ത് ചെയ്യണേ
ഇതാ അവിടെ പൊതപ്പിനുള്ളില് കടക്കന്ന് ഒരാള് ഒരാളിപ്പോ വന്നതേ ഉള്ളൂ പത്താം ക്ലാസ് ആണ് വല്ല അറിവുണ്ടോ നീ അന്ന് കൊ ച്ചൊന്നല്ല വല്യ ആളായി പോയി
ഏഹ് അത് ശരി
ആഹ്
പത്താം ക്ലാസ്സിലെ ചൂടിലും ഈ മഴൻ്റെ തണുപ്പിലും
അതെ പത്താം ക്ലാസ്സിലെ ചൂടും മഴയേണ്ട തണുപ്പും ഉം അതാണ് ഉം ഏതായാലും പത്താം ക്ലാസ്സിൽഉം വിജയം നേടണം
ഉം അതെ അതെ അതൊരു ഫസ്റ്റത്തെ ചുവടുവെപ്പല്ലേ
അതെ ഫസ്റ്റേത്തെ ചുവടു വെപ്പല്ലേ പഠിക്കാനൊക്കെ മിടുക്കനല്ലേ പഠിക്കാൻ പറഞ്ഞാല് എനിക്ക് എല്ലാം അറിയാന്നാ പറയാ പിന്നെ അപ്പൊ എന്ത് പഠിക്കാനാ അതില്
പഠികാനില്ല
അതെ പിനെ ഒന്നും പഠികനില്ല എല്ലാം അറിയാം ട്യൂഷന് വരെ പോകണ്ട ആവശ്യല്ല അതെ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലല്ല ഈ സമയത്താ വരിക വന്ന് കുളിച്ച് ഫു ഭക്ഷ്ണം കഴിച്ച് നിസ്കരിച്ച്ല്ലാ റെഡി ആയി വരുമ്പോത്തിന് സമയമായി ഏഴ് മണിയെങ്കിലും ആവുല്ലേ പിന്നെ അവർക്ക് എവിടെ സമയില്ലല്ലോ.
ഇല്ല ഇല്ല.
ലാസ്റ്റ് പൊയ്ക്കോളാന്നാ പറഞ്ഞേ.
ആഹ് ആഹ് ആഹ്.
പരീക്ഷയുടെ ടൈമിലേ ലാസ്റ്റ് പോയ്ക്കോളാന്നാ പറഞ്ഞെ.
ആഹ് ആഹ് ലാസ്റ്റത്തെ ആ റിവിഷൻ ക്ലാസ്സിന് ലെ.
അതെയ്. അപ്പൊ എന്തായാലും അപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പറിയാലോ. മോള് ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ.
ആഹ് ഞാൻ നയൻത്തും ടെൻത്തൊക്കെ പോയിരുന്നു.
ആണല്ലേ. അവിടെ അടുത്തായിരുന്നോ.
ആഹ് ഞാനീ നയൻത് വരെ സി ബി എസ് ഇ ആയിരുന്നു. അപ്പോ ന്നെ എന്റെ ഉമ്മ നയൻത് ലും ടെൻതിലും, എന്താ കേരള സിലബസിക്ക് മാറ്റിയപ്പോ പ്രശ്നണ്ടാവും പറഞ്ഞ്കൊണ്ട് അ ങ്ങനെ ചേർത്തിരുന്നു. ഇവിടെ അടുത്തൊന്നും അല്ല കൊറച്ച് ദൂരെയാണെങ്കിലും,
ഉം.
ആക്കിയിരുന്നു.
ആക്കിയിരുന്നു. അത് കാരണം പഠിച്ച് പെട്ടെന്ന് റെഡിയായല്ലോ. നമ്മളെന്താണെങ്കിലും രണ്ട് മാർക്ക് വാങ്ങാൻ പറ്റി. നമ്മളെന്തായാലും ഒരു വർഷം റിസ്കെടുക്കേണ്ടി വരും. എന്നാലല്ലേ നമ്മള് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടൂള്ളൂ.
അതെ.
പിന്നെ ജീവിതത്തിലെപ്പോഴുമെപ്പോഴും ഈ റിസ്ക് എടുക്കേണ്ടല്ലോ. പത്താം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാ ഒരു തവണ കഴിഞ്ഞ കഴിഞ്ഞില്ലേ.
കഴിഞ്ഞു. പിന്നത് കഴിഞ്ഞാ പ്ലസ്ടു. പ്ലസ്ടും കഴിഞ്ഞു.
അതെ അതെ. പ്ലസ് ടുലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചതല്ലേ.
ആഹ് പിന്നെ.
അതാണ്. എല്ലായിടത്തും പോസ്റ്ററും കാര്യങ്ങളും. എവിടൊക്കെയായിരുന്നു നിന്നെ കൊണ്ടു പോയിരുന്നേ. ഞാനും ഉമ്മച്ചിയും നിന്റെ പുറകില്. ഹൊ എനിക്കോർക്കാനേ വയ്യ. എത്രയെത്ര സ്ഥലത്താ നമ്മള് പോയിരിക്കണേ.
ആഹ് അതെ.
ട്രോഫിയൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടില്ലെ അലമാരേല്.
ഒക്കെ ഇണ്ടിവിടെ.
പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ളതാട്ടോ. ഉമ്മച്ചി വാങ്ങിച്ചെടുത്ത പ്രൈസ് സാണ് മക്കളേന്ന് പറഞ്ഞിട്ട്.
ഉം ഉം.
ഉം.
കാണിച്ചു കൊടുക്കാം. നമ്മക്ക്
കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കണം.
ഓൽക്കും ഇൻസ്പയറിങ് ആവട്ടെ.
അതെ അതെയതെ. അത് വേണം. എനിക്ക് പിന്നെ കാണിച്ചു കൊടുക്കാൻ ട്രോഫിയൊന്നുണ്ടായില്ല. പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടത് കാരണേയ്.
ഇങ്ങളെ വിദ്യാഭ്യാസത്തിന് ഞങ്ങളെ വിദ്യാഭ്യാസത്തിനേക്കാട്ടിലും, മൂല്യണ്ട്.
ഹ ഹ അതുണ്ട് അത്. വളരെ വലിയൊരു മൂല്യണ്ട്.
ആഹ്.
എനിക്ക് പഠിക്കണം എന്നായിരുന്നു താല്പര്യം. കല്യാണം കഴിപ്പിച്ചിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. പത്താം ക്ലാസ്സ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കിനോ കല്യാണയി എന്നിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാലോന്ന് പറഞ്ഞു കല്യാണം കഴിച്ച് പാത്രം കഴുകി പഠിച്ചോളാം പറഞ്ഞു നിച്ചയ പഠിച്ചപ്പോഴപറഞ്ഞു പിന്നെ വീണ്ടും പഠിക്കണം പറഞ്ഞപ്പോ നീയൊക്കെ പഠിച്ചിട്ട് എന്താപ്പൊ കലക്ടറും ടോട്ടറും ആവാൻ പോണില്ലല്ലോ മതി പടുത്തന്ന്
ആഹ
ആഹ അങ്ങനെ പഠനം നിർത്തി അത് കാരണം പിന്നെ നല്ല ഒരു ജോബ് ആയതിന് ശേഷം മാത്രം കല്യാണം ആാലോചിച്ചാൽ മതിട്ടോ
ഉം അതൊക്കെ ഉള്ളു
ആഹ കല്യാണം കഴിച്ചാല് എല്ലാരും പറയും പഠിപ്പിക്കാം അത് വേണം വേണം കല്യാണം കഴിച്ചാ പഠിപ്പിക്കാ എന്നൊക്കെ പറയും ചിലര് പഠിപ്പിക്കുന്നുണ്ട് ചിലര് പഠിപ്പിക്കാ എന്തങ്കിലും നമുക്ക് ഇപ്പൊ പഠിക്കുന്ന പോലെ ആവില്ലല്ലോ അപ്പൊ പഠിച്ചെടുക്കുമ്പോഴ്‌
ഇല്ല ഇല്ല
അല്ല മുമ്പ് പഠിക്കലള്ളോ നടക്ക അത് കഴിഞ്ഞിട്ട് പഠിക്കലൊന്നും നടക്കില്ല
അടക്കൂലല്ല അവിടുത്തെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ
ഉം ശരിയാ
പഠിക്കാനായിട്ട് ഇറങ്ങിയിരിക്കയാണ് വീട്ടിലൊരു ജോലിയും ചെയ്യാതെ അറിയില്ലേ
ആഹ് ഹാ
കേട്ടോ ചിലര് മാത്രം ചിലരൊന്നും പറയില ചിലര് ഭയങ്കര സപ്പോർട്ടായിരിക്കും
മാറ്റി ചിന്തി അപ്പൊ കല്യാണം കഴിച്ചോലും എന്താ പഠിക്കണൊക്കെ ഉണ്ട്
ആഹ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ചിലര് നല്ല സപ്പോർട്ട ആണ് എല്ലാവരും അല്ല ചിലരും നല്ല സപ്പോർട്ടാണ് ചിലര് സപ്പോർട്ടുമല്ല അപ്പൊ എന്താണെങ്കിലും നമ്മള് കല്യാണത്തിന്റെ മുൻപേ അതെ നമ്മളെ കല്യാണത്തിന് മുൻപേ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പോലെ ഇരിക്കും ഏതാണെങ്കിലും നല്ല സ്ഥലത്തേക്ക് നല്ലൊരു ഇതില എത്തിപ്പെടട്ടെ മോള്
ഉം ഇൻഷ അള്ളാ
ഇഷാ അള്ള അതെ അമീൻ അതെ അതെ പിന്നെ ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ വായോട്ടോ അമ്മച്ചീനെ കൂട്ടീയിട്ട് ഉമ്മച്ചി ഡ്രൈവിങ് പടി ച്ചുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഉമ്മച്ചി ഒന്ന്ഇങ്ങോട്ട് വരിയേ ഇല്ല ഞാാന അങ്ങോട്ട് ഇങ്ങനെ വരില്ലന്ന് മഴഅയതൊണ്ട് ട്രെയിനിങ് പോകൻ മടിയാല്ലേ
ഉം പുൊറത്തേക്ക് ഇറങ്ങാലില്ല
അങ്ങോട്ട് ഞാൻ വന്ന പിന്നെ നിങ്ങളെ സ്വീകരണം പറയണ്ട
ആ ആ ആഹ
അപ്പൊ ഇങ്ങോട്ട് ഇനി അടുത്തത് നിങ്ങൾ ഇങ്ങോട്ടാ വരേണ്ടത് ഉമ്മച്ചിനോട് പറയണോ ഇങ്ങനെ പിന്നെ കാർ എടുക്ക അതിങ്ങനെ ണ്ടെങ്കിലേ ഈ കാറിലെ തുരുമ്പ് കേറുന്നു പറ
ആഹ
ഇതൊക്കെ ചെയ്തിട്ട് വരാൻ പറയണംട്ടോ
ആഹ ഓക്കെ
ഉം
എന്താ നല്ല വിജയം ഉണ്ടാവട്ടെ ടെൻതിൽ എന്നിട്ട് ഞങ്ങള് വരാ,
ഇൻഷാ അഹ തീർച്ചയായിട്ടും അനി നമ്മുക്ക് നല്ലൊരു ആഘോഷം വെക്കണം ടെനതിൽ വിജയം കേട്ട കിട്ടിട്ടട്ടാ
ആഹ എന്തായാലും,
ആയിക്കോട്ടെ എന്നാ ശരി മോളാ ഞാൻ വിളിക്കാട്ടാ, മ്മച്ചിനോട് പറയണേ? ശരിയടാ ആഹ ശരി ശരി